ആഹ് എന്തോഒണ്ട് ഞാൻ വിചാരിച്ചേ ഒള്ളു വിളിച്ചില്ലല്ലോന്ന്
ആണോ തെര്ക്കൊക്കായി
ക്ഷാ എനിക്കൊരു കാര്യക്കെ അറിയണമായിരുന്ന് അപ്പൊ ഒന്ന് ചോയ്ക്കാൻ വേണ്ടിയാരുന്നേ ഓ എനിക്ക് ഈ തയ റോയ്ഡിന്റെ ഒരു തൈറോയ്ഡിന്റെ പ്രശ്നം വന്നപ്പോ അന്നില്ലേ ഇ യോഗെ യ്ക്ക്പോകുന്ന കാര്യൊക്കെ പറഞ്ഞായിരുന്നല്ലോ അപ്പൊ അതിന്റെ ക്ലാസ്നെ പറ്റിയൊക്കെ അതെവെടാ എന്തുവാന്നൊക്കെ ഒന്ന് അറിയാനൊരാഗ്രഹം എങ്ങനെയാ നമുക്ക്തിനെ പ്രയോജനം ഒണ്ടോ
ആ അത് പോകുന്നത് നല്ലതാണ് കാര്യം അവിടെ നമു ഒരു ഒരു മണിക്കൂറത്തെ ക്ലാസ്സേ ഒള്ളൂ പിന്നെ അടു ത്ത് ഹോമിയോ ഹോസ്പിറ്റല് വല്ലോം ഉണ്ടെന്നുണ്ടെങ്കി നമുക്ക് ഫ്രീ ആയിട്ട് അവിടെ കിട്ടും അല്ലെങ്കി പിന്നെ ഓൺലൈനിൽ ന്നോ ആ ഓൺലൈനിൽ നോക്കുന്നേനെ അടുത്ത് ഹോമിയോ ഹോസ്പിറ്റലൊക്കെ ഉണ്ടെങ്കി അവിടെ നോക്കിയാ മതി ആഹ് ഒര് രണ്ട് മൂന്ന് എക്സർസൈസ്ണ്ട് പിന്നെ ഒരെണ്ണാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഇത് ചെയ്താൽ മതി മാറും അത് എൻന്റെത് അങ്ങനെയല്ലേ പോയതേ ഞാൻ പറഞ്ഞല്ലായിരുന്നോ എനിക്കിതേകണക്ക് തൈറോഡിന്റെ ഇത് വന്ന് അപ്പം ഏ ഫോർ പോയിന്റ് ആ ഫോർ പോയിന്റ് ടു ആയേരുന്നു
ആഹ് ആഹ് ആഹ്
നോട് മെഡിസിൻ കഴിക്കൊന്നൊ കഴിക്കുന്നുണ്ടോന്നൊക്കെ ചോദിച്ച്ച് അപ്പൊ ഞാൻ ഈ അപ്പൊ തെരുന്നില്ല ഞാൻ ആദ്യായിട്ടാണ് അന്ന് ചെക്കെയ്യുന്നത് അപ്പൊ ഇല്ല എന്ന് പറഞ്ഞ് അങ്ങനെ യോഗക്ക് കേറി കഴിഞ്ഞാ ഒരു മാസം കഴിഞ്ഞപ്പോഴ്ത്തേക്ക് അത് നോർമലാ വൺ പോയിന്റൊക്കെ ആയായ്രുന്നു അപ്പൊ അത് നല്ലതാണ് ആഹ് എന്തായാലും വൊ ഇതല്ലേ പിന്നെ ഇതണക്ക് രണ്ട് രണ്ട് മൂന്ന് എക്സ് സൈസ്ണ്ട് അതിൽ ഒരെണ്ണാണെങ്കിൽ നമ്മള് പ്രോപ്പറായിട്ട് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാ പെട്ടെന്നത് കൊറയും ഇപ്പൊ മരുന്ന് കഴിക്കുന്നുല്ലോ
കഴിക്കാന്നില്ലായിരുന്നു ഞാനെ ഞാൻ ഒരു വർഷം ത്തിന് മുംബ് നോക്കിയപ്പൊ എനിക്ക് ഫൈവ് പോയിന്റ് നയന് അപ്പൊ ഡോക്ടർ പറഞ്ഞ് ആഹ് ഒധികം കൂടുതലില്ലാ എന്നാലും ഗുളിയെ സ്റ്റാർട്ടെയ്യണം ന്നും പറഞ്ഞോണ്ട് പ്ഷെനെ എനിക്ക് ട്വൽവ് ട്വൽവ് പോയിന്റ് ഫൈവിന്റെ ഗുളിയെ തന്നു ഏറ്റവും കുറഞ്ഞതാണെന്നാ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഐ ആഹ് ഏറ്റവും കൊറ് ആ ആ അപ്പൊ അങ്ങനെ ഞാൻ അത് ഏകദേശം കുറച്ച് ഏകദേശം ഒരു വർഷം കൊണ്ട് കഴിക്കുവാ അപ്പൊ എടക്കിടക്ക് പിന്നെ നോക്കുമ്പോ അത് ഫൈവ് അങ്ങ് പിന്നെ അത് കഴിഞ്ഞ് നോക്കിയപ്പോ ഫോറായി പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നോക്കിയപ്പോ അത് ടു ആയി പിന്നെ അത് നോക്കിയപ്പോം വൺ പോ വൺ ആയി പിന്നെ അങ്ങനെ അങ്ങ ആയി ആ ആയി ആ ആയിക്കഴിഞ്ഞഞ് കഴിഞ്ഞ പിന്നെ ഞൻ അപ്പ ഇപ്പൊ ഒരു മൂന്ന് മാസം കൊണ്ട് ഗുളി അങ്ങ് നിർത്തിയായിരുന്നു കഴിക്കുന്നില്ലായിരുന്നു കഴിക്കാ ഞാൻ വീണ്ടും മിനിഞ്ഞന്ന് നോക്കിയപ്പം വീണ്ടും എനിക്ക് ഫോർ പോയിന്റ് സിക്സ് ആയി ഫോർ പോയിന്റ് സിക്സ് ആ ഫോർ പോയിന്റ് നയൻ മോതലങ്ങാ ഡാം മരുന്ന് കഴിച്ചു തുടങ്ങണോന്ന് തോന്നുന്നു ഫോർ പോയിന്റ് നയനോ ഏഴ് ോ എങ്ങനെങ്ങണ്ട ആ അതിന്റെ ബോർഡർ ബോർഡറൽ എത്തി നിക്കവാ ബോർഡർ ആഹ്
ഇപ്പൊ ഫോർ പോയിന്റ് ടു സിക്സ് വരും
ആഹ് അങ്ങനെങ്ങാണ്ട ഇച്ചരിടെ കൂടി
ആഹ് ഇച്ചിരി കൂടെ കൂടിയിട്ടുണ്ട് ഒരു രണ്ട പോയിന്റ ആഹ്
കൂ ടി കൂടി ആഹ് കൂ ടി ആഹ് അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചെന്നാ ഇനിയിപ്പ എന്തെങ്ക വീണ്ടും ഞാൻ അന്നേരം എന്റെ കയ്യിലെ ഗുളികടെ ഇതുണ്ടായിരുന്നു ഞാൻ പോയി ആഹ് ഫാർമസിന്ന് അത് മേടിച്ചു മേടിച് ഇപ്പം വീണ്ടും ഇന്നലെയും കഴിച്ചു ഇന്നും കഴിച്ചു അപ്പൊ ഞാ ഓർക്കുവ ഇങ്ങന ഗുളിയെ കണ്ടി വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പിന്നെയും പ്രശ്ന വല്ലോ ആ ണോ അപ്പൊ എന്ത് പലരും പറഞ്ഞു യോഗ ചെയ്യുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞ് ആഹ് ആഹ് ആഹ് ആഹ്
നമുക്ക് ഇരുന്ന് ചെയ്യാനൊള്ളൂ ആദ്യത്തെ ഒരാഴ്ച ക്ലാസ് അറ്റാൻഡ് ചെയ്താലും വീട്ടിൽ ഇരുന്നിട്ടാണെങ്കിൽ ബാക്കി നമുക്ക് ചെയ്യന്നെ ഒ ള്ളൂ അവര് ആസന തൈറോയ്ഡിന് വറ്റിയ മത്സ്യാസനം പിന്നെ അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് ഇത്ണ്ട് എപ്പഏ നമ്മള ചെലർ വെറുതെ ഇരിക്കുമ്പോഴാണെങ്കിലും ഇങ്ങനെ കഴുത്ത് മേപ്പോട്ടും താപട്ടും ബലം കൊ അതായത് ഈ തൊണ്ടക്ക് അമരിയും അത് നല്ല വലിയുന്ന രീതിയിലും വെറുതെ ഇരിക്കുമ്പല്ലം മേപ്പോ തപ്പൊട്ടും ആക്കി അവന്നെ മേലോട്ട് ഇങ്ങനെന്ത് ഈ
അപ്പൊ ശ്വാസം വലിച്ചു പിടിക്കണോ
ആഹ് കഴ്ത്ത് ഇങ്ങനെ വലിച്ച് മേപോട്ട് പിടിച്ചിട്ട് എടയ്ക്ക എടക്ക് വാ ഇങ്ങനെ വാ തുറന്ന് അടച്ച് വാ അടയ്ക്കുമ്പോ നമ്മുടെ ഇവിടുത്തെ ഞ്ഞരബ്ബുകൾ ഇങ്ങനെ അനങ്ങുവല്ലൊ
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
കഴിക്കുന്ന സമയത്ത് കാര്യം പറയുന്ന സമയത്ത് കാര്യം പറയുന്ന നാക്കല്ലേ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു എക്സസൈസ് ഇല്ലല്ലോ ഈ കഴുത്തിൻ്റ അടുത്ത്
ഓ അതാ ഇതിനൊക്കെ കാര്യല്ലയോ
ആ് അതെഈ കയത്തിന്റെ അടുത്ത ഒരു എക്സസൈസ് ഇല്ലാത്തത് കൊണ്ട് അപ്പൊ ഇത് തൈറോഡ് അവിടെ തൈറോഡ് തൈറോഡ് ഗ്രഥി അവിടെ ഉണ്ടാവുന്നില്ല ഇത് അനങ്ങാതി ആഹ് ഇത് അനങ്ങുമ്പം ഈ തൈറോയ്ഡ് ഗ്രന്ഥി ഉണ്ടാവുമ്പോ ശരിക്കും ഇതങ്ങ് നോർമൽ ആവും ഇപ്പൊ കൊറവുള്ളവർക്ക് ചെയ്യവർക്ക്ത് കുറഞ്ഞ് നോർമൽ സ്റ്റേജിൽ എത്തി എത്തി വരികയും ചെയ്യും അപ്പൊ ആ കഴുത്തിന്റെ അവിടെയാണ് നമുക്ക് എക്സസൈസ് കൊടുക്കേണ്ടത് അപ്പൊ അത് ഇങ്ങനെ ചുരുക്കിയെ വികസിപ്പിക്കുകയും ചെയ്യണം അപ്പൊ താഴോട്ട് ആക്കുമ്പോം ചുരുങ്ങും മേപ്പോട്ട് ആക്കുമ്പോൾ അത് വികസിക്കും
ആഹ് ആഹ്
അതിനൊരു അനക്കം തട്ടും
ആഹ് ആഹ് അതൊരു ഒരു ഒരു പ്രാവശ്യം നമ്മൾ എത്ര ഒരു മുപ്പത് വട്ടൊ ക്കെ ചെയ്യണം
മുപ്പത് വെട്ടം നമ്മൾ ഇപ്പം യോഗാ ക്ലാസ് എന്ന് പറഞ്ഞ് നമ്മൾ പോവവാണെങ്കിൽ നമ്മൾ ഒരു ദിവസം ഒരാസന അല്ലല്ലോ ചെയ്യുന്നത് നമ്മള് മ് ഒരു അഞ്ചാറ് ആസനങ്ങൾ അടിപ്പിച്ച് നമ്മള് ഒരു ദെവസം ചെയ്യും അപ്പം അവിടെ നമ്മള് ചെയ്യും വെച്ച് കഴിഞ്ഞാ ഒരെണ്ണം നമുക്ക് അഞ്ചെണ്ണം വീതമായിയിരിക്കും നമ്മള് ചെയ്യുന്നത് ഒരാറെണ്ണം ഒണ്ടെങ്കി അതില് മൂന്നെണ്ണവും ഈ കഴുത്തിന് ഇത് വരുന്നെ ഈ തൈറോഡ് ഗ്രന്ഥികൾക്ക് ഇത് വരുന്നത് അത് മൂന്നെണ്ണം കാണുവായിരിക്കും അപ്പം നമ്മള് പത്ത് പ പതിനഞ്ച് വട്ടവൊക്കെ ആവത്തില്ലേ അപ്പൊ നമ്മൾ ഒരെണ്ണവാ ചെയ്യുന്നെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കൂടുതല് അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാ ഒരുമിച്ച് തന്നെ ചെയ്യണമെന്നില്ല പറ്റുമ്പോഴൊക്കെ ചെയ്താലും മതി
ഉം ഉം ഉം
ഒരുമിച്ച് ചെയ്യണം ഒരു പത്ത് പതിനഞ്ച് വട്ടമൊക്കെ ചെയ്താൽ മതിയായിരിക്കും ആഹ് കാര്യം ആഹ് നമ്മ മറ്റേത് ഞാൻ യോഗ ക്ലാസ് ഒരെണ്ണം അഞ്ച വട്ടേ ചെയ്യത്തുള്ളൂ അതീ കൂടുതല് ചെയ്യത്തില്ല ഒരണ്ണം അഞ്ച വട്ടം ഒരു പൊസിഷൻ അത് അഞ്ച വട്ടം നമ്മള് ചെയ്തോളും അതി കൂടുതലും നമ്മള് ചെയ്യത്തില്ല അപ്പൊ ആ അഞ്ചുവട്ടം ചെയ്ത് കഴിയുമ്പോ അതോ പിന്നെ ഏഹ് ഒരെണ്ണം കഴിയുമ്പോ പിന്നെ മത്സ്യാസനം ന്നും പറഞ്ഞിട്ട് അതും ഇതേകണക്ക് തന്നെ ഇങ്ങനെ നമ്മൾ ആ ഷീറ്റിലേക്ക് ഇങ്ങനെ കിടന്നിട്ട് നമ്മുടെ കൈ രണ്ടും തറയിലേക്ക് ഏഹ് പതിച്ച് കൈവെള്ള രണ്ടും തറയിലേക്ക് പതിച്ച് ച്ചുവെച്ചിട്ട് നമ്മുടെ ഈ ഷോൾഡറും ഈ നെഞ്ചിന്റെ ഇച്ചിരി ഭാഗവും കൂടെ മാത്രം പൊങ്ങിയിട്ട് തല മേപോട്ട് നമ്മൾ മേളി ഈ നമ്മള് പിന്നിട്ട് മേളി റൂഫിലേക്ക് നോക്കും അപ്പൊ നമ്മുടെ ഇവിടെ ഇങ്ങനെ വലിയുവല്ലോ
വലി ആഹ് ആഹ് അപ്പൊ ഈ പെടലി വലിയണം അല്ലയോ പെടലി എനിക്ക് എക്സസൈസ് ഇല്ലാത്തതാ
പെടലിക്ക് എക്സസൈസ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ തൈറോയ്ഡ് ഇത് വരുന്നത് പിന്നെ നമ്മൾ കാൽസ്യത്തിന്റെയൊക്കെ മെഡിസിൻ കഴിക്കുന്നുന്നുണ്ടെങ്കിൽ അത് വരും അപ്പൊ നമ്മള് എക്സസൈസും കൂടി ഇല്ലാതിരിക്കുമ്പോ അതു കൂടുന്നത് അല്ലാതെ ഇപ്പൊ നോർമലി നമ്മള് എക്സസൈസ് ഇങ്ങനെ ഇത് പെടലിക്ക് കൊടുത്തുകൊണ്ട് കൊണ്ട് നമ്മളിപ്പ എന്ത് കഴിച്ചാലും ഇ കാൽസ്യം കൂടുന്ന എന്താഹാരം കഴിച്ചാലും നമുക്കത് എഫക്ട് ചെയ്യത്തില്ല ഇതിപ്പോ നമ്മുടെ ഫുഡ് ആഹ് കോളിഫ്ലവർ അത്കണക്ക് സോയാബീന് ക്യാബേജ് ഇങ്ങനെയുള്ള ഒന്നും നമുക്ക് കഴിക്കാനൊക്കത്തു ഇല്ലല്ലോ അവർക്ക് അങ്ങനെൊരു കാര്യവൊണ്ട് അങ്ങനെയുള്ള ഫുഡുകള് പിന്നെ കപ്പ അങ്ങനെ ഒഴിവാക്കേണ്ടീം വരും അപ്പൊ ഇതാ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒന്നും പ്രശ്നവില്ല മെഡിസിനും എടുക്കേണ്ട കാര്യമില്ല അതൊന്ന് ച്ചുനോക്ക് എവിടെയെങ്കിലും അവിടെ അടുത്ത് കാണുവല്ലോ ഹോമിയോ അല്ലെങ്കി ഓൺലൈനില് എവിടെങ്കിലും ഇണ്ടെങ്കി നോക്കിയാലും മതി
മതിയ എന്തായാലും അതെന്തേലും അതന്നാച്ച ഞാനിങ്ങനെ യൂ ടൂബ് ഇതിനകത്ത് കണ്ടു റീൽസ് കണ്ടതാ ഒരു ഡോക്ടർ പറയുന്നു ചെറിയ ചൂടുവെള്ളത്തിനാത്ത് നല്ല ടർക്കി പോലത്തെ ഒരു തുണി മുക്കി പിഴിഞ്ഞിട്ട് നമ്മുടെ തൈറോയ്ഡൊള്ള ഈ പെടലി ഭാഗത്ത് ചെറുതായിട്ട് ഇങ്ങനെ മടക്കി ഇങ്ങനെ കെട്ടി ഒരു കൊറച്ച് നേരം ചെറിയ ചൂട് നമ്മുടെ ഈ തൊണ്ടയിലോട്ട് കിട്ടാൻ വേണ്ടിയാന്ന് തോന്നുന്നു അങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്ക് നിങ്ങളുടെ തൈറോയിഡ് മാറുവെന്ന്
ആണല്ലേ ആഹാ അതിനെ കുറിച്ച് അറിച്ചാല് ആ ശരിയായിരിക്കാം കാര്യം ചൂടല്ലേ ചൂട് നമ്മുടെ ഇങ്ങോട്ടേക്കെ അവിടെ ഇത് ചെയ്തിരിക്കുന്നടത്ത് അലിവ് വരുവായിരിക്കും
അലിവും വരും രക്തയോട്ടം വരുവായിരിക്കും
രക്ത ഓട്ടം വരുവായിരിക്കും അപ്പൊ അതായിരിക്കാം അങ്ങനെ ചെല
അവരു ഉദ്ദേശിക്കുന്നത് ആ അവരു ഉദ്ദേശിക്കുന്നത് ചർ ത്തി പോലത്തെ ഒരു സംഭവം എടുത്തിട്ട് ചെറു ചൂട് നമ്മൾ ച്ച ദേഹത്ത് തൊടാൻ പറ്റുന്ന തരത്തിലുള്ള ചൂട് അല്ലാതെ പൊള്ളുന്ന ചൂട് വേണ്ട പൊള്ളുന്ന ചൂട് ഇല്ലാത്ത ചൂട് ഇനെ അന്നിട്ട് അത് പെടലിയിൽ അങ്ങ് ചുറ്റി കെട്ടി ഒരു പത്ത് മിനിറ്റ് വെക്കുക ആഹ് അങ്ങനെ അങ്ങനെ ദിവസവും നിങ്ങള ഒന്ന് ചെയ്തു നോക്ക് തൈറോയിഡിന് നല്ല മാറ്റം വരുമെന്ന് ഒരു ഡോക്ടർ ഇങ്ങനെ പറയുന്നു
ആ ആഹ് ശരിയായിരിക്കാം രക്ത ഓട്ടം ഉണ്ടാവുമ്പോഴന്ന് അവിടെ അനക്കം സംഭവിക്കുമ്പോഴും ആണ് അത് അവിടെ അനക്കം സംഭവ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ആ ഇത് പ്രവർത്തിച്ചു തുടങ്ങും ഗ്രന്തി ഇപ്പം ആ പ്രവർത്തി ക്കും അപ്പൊ ഇത് നോ ഈ കുറഞ്ഞവർക്കത് നോർമൽ സ്റ്റേജിലേക്ക് എ- നമ്മുടെ കൂടുതലുള്ളള്ളവർക്കും അത് നോർമൽ സ്റ്റേജിലേക്ക് ആകും ഗ്രന്തി പ്രവർത്തിക്കപ്പം ഗ്രന്തി പ്രവർത്തിക്കാതിെരിക്ക അതുകൊണ്ടാണ് ഈ ഹൈപ്പർ തൈറോയ്ഡ്ന്നും പറഞ് ഇങ്ങനെ വരുന്നത് ഹൈപ്പോ തൈറോഡും ഹൈപ്പോ ഇതുണ്ടല്ലോ അപ്പൊ അങ്ങനെ വരുന്നത് എന്തായാലും ഒന്ന് ചെക്കിത് നോക്ക്
ആഹ് എന്തായാലും ഞാനിതെല്ലാം ഒന്ന് ചെയ്യന്ന് നോക്കുന്നുണ്ട് എന്തായാലും ഇതൊക്കെ ഒന്ന് കുറയ്ക്കണം ആഹ് എല്ലാരും എന്നെ ഇങ്ങനെ എക്സസൈസ് ചെയ്യാനെയ് ജിമ്മിന് പോകാനൊക്കെ വിളിക്കും ഞാനാണെങ്കി ഇങ്ങനെ മടി ഈ മുട്ടാണെങ്കിലോ ഒക്കെ അങ്ങ് വേദനയാണേ അപ്പൊ പിന്നെ പോയാൽ എങ്ങനാ വിചാരിച്ച ഇങ്ങനെ മടി പിടിച്ചിരിക്കുവ ഇനിയിപ്പോ അതൊക്കെ ഒന്ന് ചെയ്താലേ രക്ഷയുള്ളൂ
ആഹ് പിന്നെ അയ്യോ എനിക്ക് തോന്നുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഓവർ സ്ട്രെയിൻ എടുക്കേണ്ടി വരികേ നമുക്ക്
ആഹ് ആഹ് ആഹ് ആഹ് അത് ശെരിയാ
നമ്മൾ ഓവർ സ്ട്രെയിൻ എടിക്കേണ്ടി വരും പക്ഷെ ഇതന്ന് വെച്ച് ശരീരത്തിനോ യാതൊരു പ്രശന നമുക്കിപ്പം കിതക്കണ്ടാ ഓടണ്ട അല്ലെങ്കിൽ മറ്റത് നമ്മൾ ശരിക്കും പെതുക്കുകയാണ് അതെ ഇതുകൊണ്ട് വേറൊരു പ്രയോജനം എന്താ വെച്ച് കഴിഞ്ഞാ ഹാർട്ട് ക്ലീനാകും ലെൻസ് ക്ലീനാകും കാര്യം നമ്മൾ ശ്വാസ എന്ത് നമ്മള് ചെയ്താലും ശ്വാസം എടുക്കും ശ്വാസം പുറത്തേക്ക് വിടും പത്ത് ഒക്കെ നമ്മളത് നോക്കിയാണ് ചെയ്യുന്നത്
ആഹ് ആഹ് ആ
ആ അപ്പം ശരിക്കും നമ്മുടെ ലെൻസും ക്ലിയർ ആവുവയാണ് നമുക്ക് ശ്വാസം മുട്ടല് അങ്ങനുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല ഈ നെ ഹാർട്ടിന് മറ്റു പ്ര ങ്ങളൊന്നും വരത്തില്ല രക്ത ഓട്ടോ ഒക്കെ കറക്റ്റ് ക്ലിയർ ആയിട്ട് വരും അങ്ങനെ ഒരുപാട് റ്റാണ യോ